ഹലോ ആ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ടേ എന്താ വർത്താനം
നല്ല വർത്താനം സുഖല്ലേ
ഓ സുഖാണ്
ഇം
ഹൽ ആഹ
ഇന്നെന്താ സ്പെഷ്യൽലായിനോ ഞാ ഇവിടെ ഇങ്ങനെ ഇരിക്കാ
ഇന്ന് ബിരിയാണേനും
ഹേ സ്പെഷലായിരുന്നുല്ലേ
എങ്ങനെ
ഇന്ന് സ്പെഷ്യൽ എയ്നുല്ലേ
ആഹ ഇന്ന് സ്പെഷ്യലെന്നു ആഹ് കേൾകില്ലേ
ആഹ ആഹ് ഈ ബിരിയാണി പല ചെൽക്കും ഇണ്ടാക്കലുണ്ടല്ലോ ആഹ ബിരിയാണി പല ച്ചേൽക്കും ഇണ്ടാക്കലില്ലേ പല ചേൽക്കും പലരും പല ചെല്ക്ക ഇണ്ടാക്കല് ബിരേണിയൊക്കെ ഇപ്പൊങ്ങളങ്ങനെ ഇണ്ടാക്കീനെ
ഞങ്ങള് എന്താ കുക്കറിൽ ഇണ്ടാക്കല്ണ്ട് പിന്നെ ഊറ്റി ഇണ്ടാ ലുണ്ട് കുടുക്ക കുടുക്കിവെള്ളം അട്പ്പത്ത് ഇണ്ടാക്കും കുക്കറിലാണെങ്കില് ഗ്യാസ്മല് എ അ ഗ്യാസ്മല് ഉണ്ടാക്കും
അട് ആഹ കുക്കർൽ ഇണ്ടാക്ണതല്ലേ അപ്പോസുഖം ആഹ അട്പ്പത്ത്ണ്ടാക്കണെ ഒന്നുകൂടി എന്താ സുഖേ സുഖേ എല്ലാത്തിനും ഉണ്ട്
ആഹ
ഇങ്ങട്ട് ഒന്നുകൂടി സിംപിൾ ആയിട്ട് വരുന്നത് കുക്കറിൽ ഇണ്ടാക്ക്ണ
കുക്കറിലാണ് ഇണ്ടാക്ക്ണത് പിന്നെ എന്താ അടുപ്പത്ണ്ടാക്കാണെങ്കിൽ ഞമ്മള് അങ്ങനെ വള്ളം വെച്ചാണ്ട് അരി അയ്ക്ക്ഇട ന്നട്ട് അയ്ക്ക് കറ കറ്മസാല ഒക്കെ ഇട്ടാണ്ട് ഇതാക്ക ഇന്നട്ട് പിന്നെ നമ്മള് മസാല ഇണ്ടാക്ക ചി ക്കന് ഇട്ത്താണ്ട് എന്താ അയ്ക്ക് ഉള്ളീം തക്കാളീം ഒക്കെ വാട്ടിങ്ങാണ്ട് പിന്നെ ചതവൊക്കെ ഉ വെൾത്തുള്ളിം ഇഞ്ചി ഒക്കെ ഇട്ട്ങ്ങാണ്ട് ചതക്കാ ന്നട്ട് അതൊക്കെ ഇട്ട് പിന്നെ പച്ചമൊളക് ഒക്കെ ഇട്ട്ങ്ങാണ്ട് ഇണ്ടാക്ക ഒക്കെ ഉള്ളി വാട്ടിയിട്ട് ത തക്കാളി ഇട്ട് ചതവോള് ഒക്കെ ഇട്ടാണ്ട് പിന്നെ അയ്ക്ക് ബിരിയാണി മ സാല എന്താ മൊളകും പൊടി മഞ്ഞപൊടി ഒക്കെ ഇട ചിക്ക ക്കൻ മസാലൊക്കെ ഇട ഒക്കെ ഇട്ട്ട്ട് പിന്നെ തൈര് ഒഴിക്ക തൈരോ നാരങ്ങെ ഒക്കെ ഒഴിക്കാ ന്നട്ട് പിന്നെ ന നന്നായിട്ട് എളക്കാ മസാല അഹ് ആഹ് ടേസ്റ്റ് ആഹ് ആഹ് പിന്നെ അവനാന്റെ എരിവ്ന് അനുസരിച്ച് എരിവ്ടാ അങ്ങനെ
ആഹ് ബിരിയാണി ഇണ്ടാക്കാൻ അല്ലെങ്കിലും സിംമ്പ്ളല്ലേ
ആഹ് സിംമ്പ്ളാണെയ്
കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇണ്ടാക്കിയാലും പല ചേൽക്കും ഇണ്ടാക്ക്ണ്ട് പലരും നമുക്ക് എന്താ പല ചേൽക്കും ഇണ്ടാക്കും മ്പൊ ഞമ്മ്ള്ക്ക് അയ്ല് ഫേവറേറ്റ് ആയിറ്റ്
ആഹ് ആഹ് ന്താ വാഴെന്റെ എലൊക്കെ വെക്കാ വാഴന്റെല വെച്ച നല്ല വേറെ ഒര് ടേസ്റ്റ് പിന്നെ പിന്നെ മന്തി മന്തി കബ്സ ഒക്കെ ഇണ്ടാക്കല്ണ്ടല്ലോ കബ്സ ഒക്കെ ഇണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കബ്സ ഇണ്ടാക്കണെങ്കില് എന്താ ക്കുക്കർല് ഉം ആണ് കുക്കർ ഇട്ത്താണ്ട്
ന്തിയാണ് ഭയങ്കരെ ഇഷ്ടം
ആഹ് ആഹ്
ഫുഡ്ല് ഏറ്റവും കൂട്തല് മന്തിയാണ് ഇഷ്ടം. അൽഫാം ഒക്കെ ആയിറ്റ് അഹ് പിന്നെ അമ്മ്ക്ക് വീട്ട്ലും തയ്യാറാക്കി ഇട്ക്കാം ന്ന പൊറ ത്ത്ന്നും തയ്യാറാക്കി ഇട്ക്ക. പൊർത്ത്ന്ന് ഞമ്മക്കറീലല്ലോ ഓലെന്തെക്കെ ഇഗ്രീഡിയന്റ്സാണ് ഇണ്ടാ ക്ക്ണത് അതൊന്നും അമ്മക്കറീല്ലല്ലോ പ്പ ഞമ്മള് ഉൾ എഹ് നമ്മള് വീട്ട്ല്ണ്ടാക്കുമ്പൊ നമ്മക്ക്. എന്താ അമ്മൾക്ക് അമ്മ്ളെ ഇഷ്ടത്തിന് കഴിക്കും ചെയ്യാ.
ആഹ് കഴിക്കും ച്ചെയ്യാ നമ്മള് വീട്ട്ല് തന്നെ അൽഫാമൊക്കെ ഇണ്ടാകാൻ കഴിയൊല്ലോ.
ആഹ് ഇണ്ടാക്കാൻ കയ്യും.
ആഹ്. കടകൾന്ന് വാങ്ങുമ്പൊ വേറെ ടേസ്റ്റെയ്ക്കാരം അമ്മള് ഇണ്ടാക്കുമ്പൊ വേറെ ടേസ്റ്റാണ് അങ്ങനെ പിന്നെ നിന്റെ വീട്ടില് എന്തേര്ന്നു.
പിന്നെ അയിക്ക് എന്താ മറ്റേ വൈറ്റ് സോസും ടൊമാറ്റോ സോസൊക്കെ. ഇണ്ടാക്കുമ്പോ ഈ എന്താ ഈ മന്തി ക്ക് വൈസ് വൈറ്റ് സോസ് ഇല്ലെങ്കി മന്തി ഒരു രസം ഇണ്ടാവൂലാന്നെന്നെ പറയാം. അയ്ത്തെ മെയ്നൊര് ഇൻ
ആഹ് അതന്നെ ആഹ് തക്കളി സോസും വൈറ്റ് സോസു ഒക്കെ ക്കാണ് ഉം
ആഹ്.
വൈറ്റ് സോസ് എൾപ്പാണ് നമ്മള്പ്പോ എന്താണ്.
ആഹ്.
ഉം ചെലോല് മുട്ട പുയ്ങ്ങിട്ട് ഇണ്ടാക്കും ചെലോല് അങ്ങനെ ച്ചോട്ക്കനെന്നെ അങ്ങനെ സ് അയ്‌ന്റെ വെള്ള ഇട്ത്താണ്ട് സൺഫ്ലവർ ഒഴിക്കാ പിന്നെ തൊക്കെട്ടാണ്ട് അങ്ങനെ അടിക്കും അങ്ങനാക്കുമ്പൊ കൊർച്ച് കട്ടി കൊറവേക്കാരം
ആഹ്
നിന്റെ വീട്ടില അത്ണ്ടാക്കിന് ആഹ്
ഞങ്ങളെ വീട്ടില് സദ്ധ്യേനു ണ്ടാക്കീനെ
ഏഹ് സദ്യ ആഹ് ടേസ്റ്റാണല്ലെ ലെ നല്ല രസണ്ടാവൂലെ ഞമ്മളയ്ക്ക് പായസും പുളിഞ്ചി
സദ്യക്ക് കൊറെ ഇൻഗ്രീഡിമെൻസ് ണ്ടാക്കീറ്റ്ണ്ട് അവിയല് പ ച്ചെടി കിച്ചെടി പുളിയിഞ്ചി പിന്നെ പപ്പടം സാമ്പാറ് രെസം
ആഹ്
അങ്ങൻത്തെ കൊറേണ്ടാക്കീറ്റ്ണ്ട് ഞമ്മള് ആ വായന്റെലേല്ങ്ങനെ കഴി ക്കുമ്പളാണ് അയ്ന്റൊരു ടേസ്റ്റ് കിട്ട
ആഹ് അതെന്നെ അതെന്നെ പുളിയിഞ്ചി ഒക്കെ നിങ്ങക്ക് ണ്ടാക്കാൻ അറിയോ
പുളിയിഞ്ചി പുളിഞ്ചി നമ്മള് തട്ടിക്കൂട്ടായിട്ടാണ് ണ്ടാക്കല് നമ്മള് ശെരിക്കങ്ങട്ട്ണ്ടാക്കൂല
ആഹ് ണ്ടാക്കൂല ലെ
ഉം തട്ടിക്കൂട്ടങ്ങട്ടായിറ്റ് ണ്ടാക്കൊല്ലമ്മള്
പുളിയിഞ്ചിയൊക്കെങ്ങനെ സുഖാണ് നമ്മള് തലേന്നെന്നെ വെള്ളത്തിലെട്ടക്കണം പുളി പുളി പിന്നെ നമ്മളയ്ക്ക് ചെറിയുള്ളി ണ്ടാവല്ലോ അതെടു ക്ക ഇഞ്ചി ചെറുതായിട്ടരിയ ന്നെ എന്താ പച്ചമൊളക് അങ്ങനെ അരിഞ്ഞാണ്ട് വെക്ക
ഇത് സുഖാണ്
ആഹ് ശർക്കരങ്ങനെ ചെറുതാക്കിങ്ങനെ താക്യമതി അപ്പൊ പിന്നെ ന്താ പിന്നെ ചട്ടി അമ്മള് മൺ ചട്ടിട്ക്കാൻ ഒര് ടേസ്റ്റ്ണ്ടാവും മൺ ചട്ടിണ്ടാക്കുമ്പളാണ് ടേസ്റ്റ്‌ണ്ടാവാ മൺചട്ടി
ഉം ആഹ് മൺചട്ടില്ണ്ടാക്കുമ്പളാണ് ടേസ്റ്റ്ണ്ടാവ
ആഹ് പിന്നമ്മളയ്ക്ക് എണ്ണോയ്
മൺചട്ടില് ണ്ടാക്ക പിന്നൊരു വേറെ ടേസ്റ്റെന്നല്ലെ
ആഹ് വേറെ ടേസ്റ്റാണ് അത് ണ്ടാക്കുമ്പോ നമ്മള് എന്താച്ചാല് അത് മൺചട്ടിക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മള് എന്താ ഇത്ട ഇഞ്ചിട ഇഞ്ചിട്ട്ട്ട് ഇഞ്ചി ഒന്ന് വഴറ്റി വന്ന്ട്ട് വെൾത്തു തും ചീരുള്ളില്ലേ അത്ടാ അത് നന്നായിട്ട് വഴ റ്റിട്ട് ഒരു പച്ചമൊളക്ട്ട്ട്ട് ഒരു ഏകദേശൊര് മറ്റേ കളറായി വെര്ല്ലെ ഒരു കാപ്പി കളറായി വെരില്ലോ അത് വെരെ ഇങ് വഴറ്റി വഴറ്റോണ്ട്ക്കണം ആഹ് ബ്രൗണ് ആഹ്
ഇത്ങ്ങനെ എളക്കിക്കൊണ്ടേരിക്കണം ലെ ല്ലെങ്കി ഈ അടില് അടീല് പിടിക്കും ആഹ്
പിന്നെ ഞമ്മള് അയ്ക്ക് പുളിവെള്ളം പാരും പുളി നല്ലോണം പീഞ്ഞിട്ട് പുളി വെള്ളം പാര ന്ന്ട്ട് പിന്നെ ശക്കരട്ടല്ലോണം എളക്ക നല്ലോ എള‌ക്കി എളക്കി കു
ആഹ്
കുറുകി വെരോല്ലോ കുറുകല്ലോ
ആഹ് അതാണ് അതാണ് ആ പുളിഞ്ചിന്റെ ഒരു
ടേസ്റ്റ് വരാ
കൂട്ട് ആഹ് പിന്നെ ഈ ഒരു സദ്യ പറയുമ്പോ പിന്നെ ഒരു നാടൻ ഭക്ഷണത്തില് പെട്ടതല്ലേ.
ആഹ് അതെ അതെ.
അപ്പോ ഇപ്പോ എല്ലാർക്കും നാടൻ ഭക്ഷണം ആണ് കൂടുതൽ ഇഷ്ടണ്ടാവ. എനിക്കും നാടൻ ഭക്ഷണം ആഹ് എന്നാലും മന്തിയും ആഹ് ആഹ് മന്തീം ബിരിയാണി ആഹ് ആഹ് ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് അപ്പൊ നമ്മള് വീട്ടില് ഇണ്ടാക്കുമ്പോ വേറെ രസം പിന്നെ വായന്റെ എലേല് തിന്നുമ്പോ അത് വേറൊരു രസം പിന്നെ സദ്യ നാടൻ ഭ ഭക്ഷണായോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ്.
ആഹ് പിന്നെ എന്താ വെച്ചാല് നാടൻ ഭക്ഷണൊക്കെ എല്ലാവർക്കും താല്പര്യം ഇണ്ടാവും നമ്മള് പൊറത്ത്ക്ക്‌ പോകുമ്പോ മോൻ നാടൻ ഭക്ഷണം മതി അയ്ക്ക്ള്ള കൂട്ടുകളെല്ലാം ഇത്ണ്ടാവൊല്ലോ എല്ലാ ഉപ്പേരികളൊക്കെ ഉണ്ടാവല്ലോ പയറായാലും മൻപയറായാലും ഒക്കെ ഉണ്ടാവല്ലോ.
പയറു ആഹ് ഉപ്പേരിം എല്ലാരും എല്ലാതും ഉണ്ടാവും.
ആഹ്
പായസം വേറെ
ആഹ്
പായസം നിങ്ങള് എങ്ങനെ പാ എന്താ സെമിയ പായസം ഇണ്ടാക്കല്?
സേമിയ പായസം നമ്മള് ചട്ട് ട്ടി എടുത്തിട്ട് നമ്മള് അയ്ക്ക് നെയ്യ് ഒഴിക്കാ നമ്മള് നല്ല നെയ്യ് ഉണ്ടാവുംല്ലേ മിൽമ നെയ്യൊക്കെ ട്ട്- ഒഴിച്ചാണ്ട് നമ്മള് സേമിയം അങ്ങനെ ചെറുതാക്കി ഇതാക്കൊല്ലോ ചെറുതാക്കി ഇതാക്കാ സേമിയം ന്നുർ നുറുക്കിട്ട് പിന്നെ നമ്മള് അയ്ക്ക് ഇട സേമിയം ആ ചട്ടിക്ക് ഇട്ട് ന്നല്ലോം വയറ്റി എടുക്ക അങ്ങനൊ- ഒരു ഗ്രേ കളർ ആയി വരൊല്ലോ ബ്രൗൺ ശ് ആ വരുമ്പൊ എന്താ നമ്മള് പിനെ അയ്ക്ക് വെള്ളം ഒയി ക്ക ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ചാണ്ട് ന്നല്ലോം വേവിച്ച ക - ഒര് ഏകദേശം വേവ് ആയി വരുമ്പോ നമ്മള് അയ്ക്ക് പാൽ ഒയിക്കാ.
ആഹ്
പാലൊഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ തളച്ചിങ്ങ് വരണം ന്നല്ലോം വെന്ത്‌ ഇങ് വരുമ്പോ പിന്നെ ന്നമ്മള് ഓഫ്‌ ആക്കിട്ട് ആ പഞ്ചസാര ഇടണം ട്ടോ പഞ്ചസാര ഇട്ടിട്ട് വാണെങ്കി പഞ്ചസാര പഞ്ചസാര ഏർ- ഇടെണെങ്കി കൊറച്ച് ഉപ്പ് ഇടണം. ഇതാക്ക ആ ഉപ്പിട്ടിട്ട് പിന്നെ നമ്മള് ഓഫാക്ക ഓഫാക്കിയിട്ട് പിന്നെ നമ്മള് അണ്ടി മുന്തിരി ഒക്കെ ഇട്ത്താണ്ട് എന്താ അണ്ടി പരിപ്പ് ഇണ്ടാവുലെ അണ്ടി-
ആ അതൊക്കെ അതൊക്കെ ഇട്ടാലോള്ളൂ നമ്ക്ക് കുടിക്ക്മ്പോ ഒര് കടിക്കാൻ വല്ലെ
ആ നെയ്യില് വാ നെയ്യ് ചട്ടിക്ക് പാങ്ങാണ്ട് അണ്ടിപരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് വാട്ടിയെട്ക്കും ക്കാ അപ്പാ അയ്ക്ക് പാന്നാ ന്നല്ല ടേസ്റ്റാവും
പിന്നെ എനിക്ക് കൂടുതല് സേമിയ പായസോം അടപ്പായസോം ആണ് കൂട്തല് ഇഷ്ട്ടം പിന്നെ പല ചെൽക്കും ഇണ്ടല്ലോ പായസം പല ചെൽക്കും പായസം ഇണ്ടാക്കൽണ്ട്
ആഹ് ചെർപ്പയറ് പായസണ്ട് അരി പായസണ്ട് അടപായസണ്ട് പല ഐറ്റുണ്ട് പായസ് ഇൻക്ക് ഏറ്റവും ഇഷ്ടം അടപായസാണ് പിന്നെ ചെർപയർ പായസം അരി പായസൊക്കെ റ്റു ഇഷ്ട്ടം ആഹ് സെമ്യേ പായസും ഇഷ്ട്ടെന്നെണ് പക്ഷെ നമ്മള് എപ്പഴും ഈ സെമ്യേ പായസം ഇണ്ടാകുമ്പോ നമ്മുക്കൊരു വെറുപ്പാവൊല്ലോ ഇതാണ് ആഹ് അതാണ് ഇന്നാ ശെരിട്ടഡീ
ആഹ് ന്നാ പിന്നെ വിളിക്ക
ണ്ട് ഓക്കെ ബായ്
ക്കെ ഓക്കെ